ആഹ് കേൾക്കണ്ട് ഇന്ന് ഉം ന്താ ക്ലാസ്സ് ഇന്ന് ഇന്ന് ഇണ്ട് ശരിക്കിനും. ബേസ് ക്ലാസ് ആയൊണ്ട് പോയിട്ടില്ല.
അല്ല അല്ല ഏതാ അപ്പടുത്ത് ആഹ് ഏതാ എടുത്ത
ഞാന് ഞാന് സി എ.
അതെ അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് കഴി പ്ലസ്
കഴിഞ്ഞു കഴിഞ്ഞു ആഹ് കഴിഞ്ഞു ഈ വർഷാണ് കഴിഞ്ഞേ അപ്പൊ റിസൾട്ട് ഒക്കെ വരുന്നേന് മുമ്പ് തന്നെ ഞാന് ക്ലാസ്സിന് ജോയിൻ ചെയ്തിരുന്നു. ഇപ്പോ രണ്ടു മാസായി. എന്താ ക്ലാസ് തൊടങ്ങീട്ട്. ഇങ്ങക്ക് എങ്ങനെണ്ടായിരുന്നു കോളേജ് ലൈഫ് ഒക്കെ എല്ലാ ചെലോര് പറയും നാ അടിപൊളി സെറ്റ് ആണ്. ചേലോല് പറയും എക്സ്പെക്ടേഷന് അത്രൊന്നുല്ല ഞമ്മള്
ഉം
അങ്ങനെക്കെ പറയും ഇങ്ങക്ക് എന്താണ്
എനിക്ക് നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയെച്ചാ ആദ്യം തൊടക്കം ഭയങ്കര ഞാന് ചേരാൻ കൊറച്ചു നേരം വൈകിട്ട ചേർന്നത് ആഹ് ആ ചെ ഒരുപാട് നേരം വൈകിട്ട ചേർന്നത് കാരണം ഇന്റെ ബാച്ച് ഇല്ല ന്റെ പ്ലസ് ടുവിന്റെ ബാചിലുള്ളവര് ചേർന്ന ശേഷം അപ്പ ഞാൻ ഡി സി കോഴ്സ് ചെയ്തിരുന്നു അതിന് ശേഷ ഞാൻ ചേർന്നത്
ആഹ് അപ്പൊ അടുത്ത വർഷായിരിക്കും ല്ലേ
ആഹ് അപ്പൊ ഇന്റെ താഴെള്ള കുട്ട്യാള താഴെച്ച ഒരു വയസിനു താഴെക്കെള്ളൊരോള്ളൂ
ആഹ് ജൂനിയേഴസ് ഉം മനസിലായി മനസ്സിലായി
ഞാന് ചേർന്ന സമയത്തൊക്കെ എന്താ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടേന്നു ഇങ്ങനെ ആരെറ്റും വല്യ ബ പിന്നെ ഞാൻ മാ ആ ഞാൻ ജോലിക്കും പോയിരുന്നു ഞാൻ മാത്രെ ജോലിക്ക് പോണേ അപ്പൊ ഞാനെന്ത്‌ ചെയ്യും ക്ലാസ്സ്‌ വിട്ട് കയിഞ്ഞ് നേ വേഗം ക്ലാസ്സ്‌ വിട്ട ഒടനെ ഞാൻ വേ ബ സ് കേറി പോണാളാ ഞാൻ ആരേം അങ്ങനെ ആദ്യങ്ങനെ പിന്നെ പിന്നെ പിന്നെ പിന്നെ പിന്നെ ങ്ങനെ പിന്നെ ഞാൻ ഡാൻസ് കളിക്ക്യായിരുന്നു ഉം ഡാൻസ് കളിക്ക്യാരുന്നു അപ്പൊ ക്ലാസ്സിലുള്ള കുട്ടികള് ഗേൾസ് ഒക്കെ പൊതുവേ ഇങ്ങനെ ബാക്കിക്ക് ആവൂലെ ത്തെ കാര്യം ഡാൻസിനോടൊക്കെ ഗേൾസ് ഇണ്ടോ ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര മടിയകുവല്ലോ
ഉം ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുല്ല ഇപ്പൊ പിന്നെ കൊറേ മെച്ചപ്പെട്ടുക്കുണു എല്ലാരും പരിപാടിക്കും നമ്മക്ക് കഴിവിനനുസരിചില്ലതൊക്കെ ചെയ്യാൻ തൊടങ്ങി ആദ്യയിരുന്നൊരു മടി ഇപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടള്ളൊക്കെ ചെയ്യാൻ തൊടങ്ങി ആഹ് ന്നട്ട്
ഇപ്പൊ ന്ന ന്നട്ട് പ്രോഗ്രാമിനൊക്കെ ആ സമയത്ത് ഞാൻ എന്ത്യ്തു ഡാൻസ് ഞാനിങ്ങനെ ഫോണൊക്കെ അന്ന്നി ഞാൻ മാത്രെ ക്ലാസ്സില് ഫോണ് കൊണ്ടര്ണൊള്ളൂ കാരണം ഇനിക്ക് ക്ക് ഫോണ് കയ്യിൽ പിടിക്കണെന്താച്ചാല് ഞാൻ ജോലിക്ക് പോണോണ്ട് സാറെപ്പഴും ഇന്നെ വിളി
ആഹ് ഉം ആഹ് അന്നൊക്കെ പറഞ്ഞ പിന്നെ ഫോണും കൊറവാണെ ഇപ്പൊ പിന്നെ എല്ലാരും പ്ലസ് ടുന്നന്നെ ഫോണൊക്കെ കൊണ്ടരലോടങ്ങി
പക്ഷെ അന്ന് അന്നൊരു പ്രത്യേകത എന്താ വച്ചാല് ഫോൺ കൊണ്ടരാൻ പാ അങ്ങനെയുണ്ട് സ ഞാൻ മാത്രമേ കൊണ്ടുവരുന്ന ഞാൻ എടുത്ത വെക്കൂ ആഹ് ആന്നെ രണ്ട മൂ രണ്ട് തവണ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ചീറ്റ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞു. പിന്നെര് തവണ മിസ്സിന് മനസിലായപ്പോ മിസ്സ്‌ പറഞ്ഞു എന്താ സാരല്ല പക്ഷെ ഫോൺ കൊടുന്നാല് ഇന്റെ കയ്ൽ കൊടു ക്ഷെ ക്ലാസുല് യൂസ് പചെയ്യരുത് ക്ഷെ ആരും അങ്ങനെ ലേഡീസിന ആരും കൊണ്ടുണ്ട് ലേഡീസിന ആർക്കും ഇല്ല അങ്ങനെ കാരണം അതിന് മാത്രം പ്രായായ ആയ പ്ലസ്ടു കഴിഞ്ഞ ഉടനെ നമുക്ക് ആ
വന്ന് ഇല്ല ഇല്ല ഇപ്പൊ പിന്നെ ഇങ്ങനെ അറിയോ പ്ലസ്റ്റുന്നന്നെ ഫോണാണ്. പ്ലസ് ടു അല്ല ടെൻത്ത് എയ് ത്തൊക്കെ പഠിക്കുമ്പോ തന്നെ എല്ലാ കൂട്ട്യാളെടുത്ത്പ്പൊ ഫോണുണ്ട് ഒര് കൊണ്ടുറും ക്ലാസ് ടൈമില് കളിക്കുക അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ആദ്യത്തെ പോലെല്ല.
ഞാന് റഞ്ഞിട്ട്ണ്ടങ്കി ജോലി ചെയ്തൊണ്ട്. അങ്ങനെ ഫോണ് വാങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് ഫോണൊന്നും ഇണ്ടാവിലട്ടോ എന്നിട്ട്
ഇപ്പൊ ഇനിക്കും ഫോണില്ല ഇനിയിപ്പോ എന്ന് കിട്ടാനവൊ ഇൻ ഇപ്പൊക്കെ പറഞ്ഞ ഫോൺ വാണം. അതാണ് കാരണം എല്ലാ നോട്ട്സ് ആണെങ്കിലും ഒക്കെ ഫോണിലണ് ആ തല്ലാ ഇപ്പോ നമുക്ക്പ്പോ എനിക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ ഫോണ് വാണം അപ്പോൾ ഒ ടി പി കാര്യങ്ങൾ പിന്നെ നമുക്ക് ബുക്ക് കിട്ടണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം അയിന് നമ്മുക്കൊ രു സ്വന്തമായിട്ട് മെയിൽ ഐഡി ഫോൺ നമ്പർ ഒക്കെ വാണം. ഇപ്പൊക്ക അങ്ങനെ കാല അങ്ങനെ ആയി ശരിക്കും നമ്മുക്ക് ഫോൺ വേണം. ആഹ് ഒര അവസ്ഥയാണ് ഇപ്പൊ
ഇത് ഇതങ്ങനെ ഫോണ് എന്തൊക്ക പിന്നെ ഷെ ചെറക്കം ബോയ്സിനൊക്കെ ചിലർക്കൊക്കെ എന്തോ ഇന്നോട് ഭയങ്കര ഒരു ദേഷ്യം പോലെ ആഹ് അതൊക്കെ എന്താ ഫോണൊക്കെ യൂസ് ചെയ്യും അപ്പൊ എന്തോ വേണ്ടാത്ത രീതിയിലുള്ള കുത്തി അങ്ങനെത്തെ ചിന്താഗതി. ചിലർക്കെ അങ്ങനെ ഞാന എങ്ങനെ പറഞ്ഞച്ചാല് നമ്മള ഒപ്പള്ള ഒരു കുട്ടിനോട് ഇങ്ങനെ പറഞ്ഞു ആഹ് കുട്ടിന്റെ കൂടെ കൂട്ട കൂടണ്ട അതിന് ഫോണക്കെ ഉള്ളതാണ്. അതൊക്കെ എങ്ങനത്തെ രീതിയിലുള്ള കുട്ടി അങ്ങനെ അറിയില്ല ഞാൻ ലേറ്റ് ആയിട്ടായിരുന്നു ക്ലാ ആഹ് ജോയിൻ ചെയ്തിരുന്നത് കോളേജില്
അഹ് നമുക്ക ഇങ്ങനെ കേൾക്ക്മ്പോ നല്ല
ആഹ് അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ റെഡി റെഡിയി റെഡിയി പിന്നെ ഡാൻസ് ക്കെ ഞാൻ കോളേജില് ആഹ് കോളേജ് ഡാൻസ് എല്ലാവർക്കും ഞാന് ഡാൻസ് ഞങ്ങള ഒരു തീം ആയിട്ട് അങ്ങനെ ഞാൻ തന്നെയാണ് മുന്നി ഇറങ്ങിട്ട് ഡാൻസ് ഒക്കെ പഠിക്കാണ്ട്. ആഹ് ഡാൻസൊക്കെ ഭയങ്കര ഡാൻസ് കളിച്ചു പിന്നെ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി എല്ലാർക്കും ഭയങ്കര ഇഷ ഭയങ്കര ഒരു നമ്മൾ പിരിയാൻ പറ്റാത്ത അത്രയും ക ട്ട ഫ്രണ്ട്സായി.
ഇപ്പന്നിട്ട് വിളിക്കല് ഇണ്ടാ അവരൊക്കെ
ഓ അവര് കല്യാ ഇപ്പൊരോ ഈ രണ്ട് മൂന്നാള് പിന്ന ആക രണ്ടോ മൂന്നോ പേര് കല്യാണം കഴിയാനുള്ളൂ ബാക്കി എല്ലാവാര കല്യാണം കഴിഞ്ഞ് എല്ലാര കല്യാണത്തി പോയി ചെയ്തിക്ക്ണ്. ഉണ്ടായിരുന്നു ഇന്റെ എൻഗേജ്മെന്റിനും കല്യാണത്തിനൊക്കെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര
തേര്ക്കുലെ പ്രത്യേകിച്ച് കോളേജ് ടൈമിലൊക്കെ കല്യാണക്കെ ഉണ്ടാകുമ്പോ
എന്റെ കോളേജ് ടൈമില ആയിരുന്നു എഗേജ്മെന്റ് ഉണ്ടായിരുന്നു കല്യാണത്തിന് കുറവേയിരുന്നു എല്ലാവാരും വന്നിട്ട്ണ്ട റവേയിരുന്നു ആൾക്കാര് വന്നത് ഞാൻ ട്രെൻസിൽ വർക്ക് ചെയ്തന്നായിരുന്നു നമ്മള് എവിടാണോ ചെയ്ണത് അവിടെള്ളോര് അപ്പ നമ്മള് വേഗം വരല്ലെ കഴിഞ്ഞ പോയോര്
കുറച്ച് ആഹ് ആഹ് ആഹ്
അങ്ങനെ
ഇങ്ങനെ ഒര് ഗ്യാപ്പ്ണ്ടാകൂല്ലെ
എന്റെ ബർത്തിഡേൻ്റെ സമയത്ത് ഞാന് ബർത്ത്ഡാ ആവുമ്പോ തന്നെ ഞാ എല്ലാരോടും തമാശ ഇങ്ങന പറയും ഇങ്ങന ഇന്ന് ദിവസം എന്റെ ബർത്ത്ഡേ ആണ് ത്തിഡാണെട്ടോ അങ്ങനൊക്കെ പറയെരുന്നു അങ്ങന എപ്പോഴും ഞാൻ ശല്യപ്പെടുത്തി കൊണ്ട് ശ അങ്ങനെയ ഇ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഞാൻ വളവള സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അങ്ങനെ ഇന്ന ആളോട് നിന്നില്ല എല്ലാരോടും അപ്പൊ ഒരൂസെന്റെ ബെർത്ത്ഡേന്റെ സമയത്ത് ഞാൻ ലേയ്റ്റായിട്ടാ വന്നിട്ടുണ്ടായിരുന്ന അന്ന് ആഹ് അന്നെല്ലാരും എന്നെ കണ്ടപ്പ എല്ലാരും വാതിലടച്ച്ട്ട് വാതിലടച്ചെല് ഞാന് അന്ന് മിസ്സില്ലെ മിസ്സിനോടൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ടാരുന്നു സംഭവോണ്ടന്ന് അങ്ങന ഞാൻ തോറന്നോക്കിയപ്പോ നമ്മളെ ആഹ് കോളേജിലാരുന്നു നമ്മള കൊ കൊടീലത്ത് ഹാപ്പി ബർത്ത്ഡേന്നൊക്കെ എഴുതീലെ കൊറെ ആൾക്കാര് ഗിഫ്റ്റക്കെ തന്നിരുന്നു അപ്പ എനിക്കെന്താരുന്ന് സങ്കടം കാരണം ചിലരൊക്കെന്നെ അന്ന് അന്ന് ചെന്നോടനെ കുറെ പേരെന്നെ തെറ്റ്ദരിച്ചിട്ടാര്ന്നു കണ്ടിരുന്നെ ആർക്കും അങ്ങന വല്യ കാര്യ പക്ഷെ പിന്ന എല്ലാർക്കും ഭയങ്കരയിഷ് ഒരുപാട് ഫ്രണ്ട്സ്കാര് ടൂറൊക്കെ പോയപ്പോ ഭയങ്കരായിരുന്നു എന്താ പറയാ
ഏതായിരുന്നേ
ഓ ഇപ്പോഴും ഇന്റെ ലാപ്ടോപ്പില് ഇവരാ ഫ്രണ്ട്സിന്റെ ഫോട്ടോസുണ്ട് നെറഞ്ഞ് കെടക്കും ഡെയ്ലീന്റ ഞാന അത്രയും അ ടൂറൊക്കെ അടിപൊളിയേര്ന്നു ഭയങ്കരായ്ട്ട് അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞ ഇപ്പതാലോയ്ക്കുമ്പൊ സങ്കടാണ് ത്രേം ക കടന്നു പോയല്ലോ പക്ഷെ ഇനി അത് തിരിച്ച് കിട്ടൂലല്ലോ ന്നുള്ളൊര് ഇപ്പെല്ലാരും ഫാമിലിയായി എല്ലാരും ആ ബോയ്സ് സൊക്കെ ഫാമിലിയായി ബോയ്സ് പകുതി ഇനി ഒരാള് ഒ റ്റൊരാള് മാത്രം ബോയ്സില് കല്യാണം കഴിക്കാനൊള്ളു ബാക്കി എല്ലാരും
ഉം ഹ് ഹ്
ഗേൾസിലും തെന്നെ ആ ഗേൾസിലൊരാള് ഇപ്പല്ലാരും ഫാമിലി ആയപ്പോ ഒന്നൊതുങ്ങി പോയി എല്ലാരും
ആ ഇനിയൊന്നങ്ങനെ കിട്ടൂല്ല ക
കിട്ടൂല ഇനി ഒരിക്കലും കിട്ടു പിന്നെ നേരെ മറിച്ച് ബോയ്സാണെന്നുണ്ടെങ്കി കിട്ടും
അ അവര്ക്ക് പിന്നെ ഇങ്ങൻത്തെ പ്രശ്നൊന്നുല്ലല്ലോ ആ പിന്നെ അതു അല്ല അവര്ക്ക് വീട്ട്ന്ന് വിട്ട് പോകാൻ കൊർച്ച് എടങേറൊന്നുല്ലല്ലോ കാരണം കുട്ട്യാളൊക്കെ നോ ക്കണധികവും പെണ്ണുങ്ങളല്ലെ അപ്പൊ പിന്നെ ഓര്ക്കങ്ങനെ പോകും ചെയ്യാ
ആ ഇപ്പൊരാറ് മാസായിട്ടൊള്ളൂ ഞങ്ങള കൂട്ടത്തില്ള്ളെ ഒരാൾടെ കല്യാണം കയ് അയ്ന് ഞാൻ പോയിരുന്നു
ആ ജ്ജ് ഗേൾസ് പറയുമ്പൊ ഞമ്മക്ക് ട്രിപ്പൊന്ന് ആ ആ
അന്നൊക്കെ ർഞ്ട്ട്ണ്ടെങ്കില് ക ഡിഗ്രി കയ്ഞ്ഞുടനൊക്ക പറ ഞ്ഞിട്ടുണ്ടെങ്കി നമുക്കെല്ലാത്തിനും നമ്മള് ഇങ്ങട്ട് വായോ പറയുമ്പോത്ത്ന് എന്റെ ഫ്രണ്ട്സെക്കെ എടക്കൊക്കെ വീട്ടിലേക്ക് വെരേരുന്നു ഞങ്ങളെ ന്ന്ട്ട് ഫുഡ് രാവിലെ വെരും ന്ന്ട്ട് ഫുഡൊക്ക കഴിച്ചിട്ടാ പോവ
ഞങ്ങളും അങ്ങൻത്തെന്നെ എന്താ ഇപ്പ വര് ഇപ്പൊ വ ന്നെ ന്റെ കയ്ഞ്ഞ്ട്ടില്ലല്ലോ അതൊണ്ട എനിക്ക് ക്കും അങ്ങനൊന്നും തോന്നാത്ത തോടങ്ങ്ണൊള്ളോലോ പിന്നെ പറയുമ്പോ പ്രൊഫഷണൽ കോഴ്സാണ് പിന്നെ അങ്ങനെങ്ങ് ലൈഫോന്നും കോളേജ് ലൈഫ് പറയണ പോലൊന്നുംണ്ടാവൂല ഇപട പിന്നെ പഠിക്കങ്ങനെ ന്നാലും അടിപൊളിയെന്നെ ണ് ഇപ്പ തൊടങ്ങിറ്റൊള്ളു അപ്പൊ അതോണ്ടേരിക്കും ഇങ്ങനെ ഇൻക്ക്ങ്ങനെ മിസ്സിങ്ങൊന്നും തോന്ന പക്ഷെ പ്ലസ് ടു ലൈഫ് പ്പ നല്ല മിസ്സെയ്യ്ണ്ട് ഞങ്ങള് മീറ്റിംഗ്ലേര്ന്നു ഇന്റെ ഇതേപോലെ ന്റെ ബേഡേ ന്നു
പിന്നെ ഇപ്പോ പണ്ടത്തെ നമ്മളെ പണ്ടത്തെ ആൾക്കാരെ പോലല്ലട്ടോ ഇ പ്പീ ഗെറ്റുഗതറുള്ളോണ്ടേ നമ്മള് പിന്നിം പിന്നിം ഇങ്ങളെ പോലുള്ള ജനറേഷൻന്ന് പറഞ്ഞ വാട്സപ്പുള്ള ഞങ്ങളെ ജനറേഷൻ ന്ന് പറഞ്ഞ പ്ലസ് ടു ഒന്നും ഫോണില്ലാത്ത കാലേര്ന്നു ഇങ്ങളത്ന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് പറഞ്ഞപ്പ എല്ലാരും ആരേം മറക്ക്ണ്ല്ല ങ്ങളാരും
എല്ലാതും ഉ ഉ എല്ലാർക്കും എല്ലാരിം പിന്നീ നമ്മള് സോഷ്യൽ മീഡിയ യൂസെയ്യുന്നോണ്ടാണ് ഇൻസ്റ്റഗ്രാമിലാണെങ്കില് എല്ലാരും ഫേളോയ്ത് ഇൻക്കെല്ലാരേം എല്ലാരിം പറ്റി അറിയാ അവരെന്ത ചെയ്യ്ണെ അങ്ങനൊക്കെ സ്റ്റോറിക്കെ കണ്ട് പോസ്റ്റുതൊക്കെ കണ്ട് നമക്കറിയാ ഓരെ സി റ്റുവേഷനെന്താ പിന്നെ മെസ്സേജ് അയക്കലൊക്കായോണ്ട് അങ്ങനെ മിസ്സിങ്ല്ല അതിപ പറഞ്ഞ പോലെ മെസ്സേജയക്കാ നമുക്ക് കോളെയ്യാ അതോണ്ടേരിക്കും അങ്ങനെ അങ്ങനെ മിസ്പ്പൊ മിസ്സിങ് ഇല്ലാത്തെ പക്ഷെ ന്നാലും പ്ലസ് ടു ഒക്കെ ആലോയ്ക്കുമ്പോ ടെൻത്തൊക്കാലോയ്ക്കുമ്പോ ഒര് എടങ്ങേറെന്നേണ് കയ്ഞ് പോയല്ലോ അ ഒക്കെനി കിട്ടൂല
പിന്നെ ർഞ്ട്ട്ണ്ടെങ്കില് നമ്മള്പ്പൊരു വീട്ടില് ട് കുടുംബിനിയായി മാറുമ്പോ നമ്മള് എടയ്ക്കെടയ്ക്ക് ഞാൻ ചിന്തി ന്ത് കാര്യാ യ്യോ ഞാനെന്താ എനിക്ക് പണ്ട ണ്ടത്തെ പോലായാ മത്യേന്നു ഞാ ഒറ്റക്ക്ള്ള ലൈഫായാ മത്യേന്ന് ഇപ്പൊ ലൈഫ് ഇഷ്ട ഈ ഇല്ല സങ്കടാന്ന് ങ്കടത്തിലാന്നല്ല ഇന്നാലും നമ്മളെത്രൊ ഒരുപാടൊര് സന്തോഷിച്ച കാലാണ് ആ കാലൊക്കെ
ഉം ഏതാത് ഒരു കുട്ട്യോള്ണ്ടായാ പിന്നെ കൊറെ പ്രാരാപ് തങ്ങളും അവരെ നോക്കലും കാര്യ ഉം നല്ല
സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആദ്യന്നും ഒന്നും അങ്ങ് അറിയില്ലേ ന്നല്ലോ എന്നാലും ബുദ്ധിമുട്ടുകള്ണ്ട് പക്ഷെന്നാലും ഇപ്പൊ തെകച്ചാ തെകയൂല പൈസന്നും പക്ഷെ എവിടക്ക പോണന്നന്നെ
ആ അതാ അതാണ് ഞമ്മക്ക് എത്ര നമ്മള് എത്ര സാലറി അത് അതായിരിക്കും നമ്മളെ ചെലവ് അപ്പ ഇനി കൊറവാണങ്കിൽ അത് നമ്മളെ ചെലവ് ആഹ് ഓക്കെ ഓക്കെ